കേകാലെ ഹലോ ആഹ കേക്കല്ലേ
ആഹ് കേൾക്കല്ലെ
ആഹ ഭക്ഷണം വെച്ചോ
ഞാൻ പോരായിട്ട
ഭക്ഷണം ഭക്ഷണം കഴിച്ചോക
കുട്ടികൾക്ക് കുട്ടിയാൾ കഴിച്ചു ഞാൻ കഴിച്ചില്ല ഇഞ്ഞോലൊന്നു ഉറക്കി വന്നിട്ടേ പിന്നെ കഴികൊള്ളു
ആ അത് ശരി മക്കളൊക്കെ എവിടെ
തക്കാൻ പോണ
ആഹ അത് ശരി ആ ആ ആ് പിന്നെ
പിന്നെ അവിടുത്തെ ചോറെ കഴിഞ്ഞ ആ
മാക്കൾ
ഉം
ആഹ ചോറു ണ്ടു ചോറുണ്ടു ബാക്ക ക്കളെ ഉറക്കുമ്പഴേ ഹലോ ഹലോ സൗണ്ട് പോയില്ലോ ഹലോ എന്റെ ഒരു ടാസ്ക് വെറുതെ പോയോ ഹലോ
ആഹ് കേൾക്കാ
എങ്ങിട്ടാ അപ്പോഴേക്ന് പോയത്
റൈഞ്ചിന്റെ കമ്മിയാണെ ഞാൻ ഇങ്ങനെ
ആ അത് ശരി
ഇപ്പം ന്നഅങ്ങത്തന്നെ ഇന്ന് മഴ കാരണം അങ്ങത്തന്നെ തന്നെ റേഞ്ച്ല്ല
മക്ക ളെ മക്കളെ എങ്ങനെ ഉറാ ഉറക്കുമ്പോ എങ്ങനെ കടത്താ രണ്ടാളീം അപ്പറം ഇപ്പറും
ഉറക്കുമ്പോ ഞാഞങ്ങനെ കടത്തും പിന്നെ ഞാന് ഓല് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നീച്ചത് വേറെ കെടക്കും ന്നിട്ട് പിന്നെ ഓല് ഒന്നും ഉറങ്ങി നീച്ചിട്ട് ന്നെ കാണാനില്ലെങ്കി പിന്നെ വരും അതന്നെ
ഇമ്മേ ഞാനേ ഞാനങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അങ്ങനെ അങ്ങനെ തന്നെയാണ് അവി അവിടത്തെ പോലെ ഇവിടെയും എന്ന് പറഞ്ഞില്ലേ ഉ
അന്തണ്ട് ആഹ
പിന്നെ
യെ ഇപ്പ നമ്മൾ എല്ലാ കാര്യങ്ങളും സൈൽമാൻ ആയിട്ട്
നമ്മടെ എല്ലാ കാര്യം സൈമാണല്ലോ
അതെ അതെ
പലപ്പോയും ഏ
ആന്ന് ഇപ്പളല്ലേ ഇപ്പക്കെ അറിയണത് ഇത്രയും കാലന്നും അറിയില്ലായിരുന്നു.
അതെ അതെ പിന്നെ മൂത്താളോ മൂത്താള്
ഓലുരണ്ടാളും വേറെ റൂമിൽ കിടക്ക
ആ രണ്ടാമത്തെ ആൾ ആ രണ്ടാമത്തെ ആൾ ഒരു രണ്ടാളും ഒന്നി ച്ചിടക്കും ആ അത് ശരി
ചെറിയ രും ഞങ്ങളും മാത്ര ഈ റൂമിൽ കിടക്കുള്ളു ആഹ
ആഹ് അ
അപ്പെ ഇജ്ജ് അങ്ങൾ തന്നെ വല്യർക്കേ ഓൽക്ക് ഒരാൾക്ക് ആറാം ക്ലാസ്സിലും ചെറിയോര്ക്കോ ചെറിയൊ കെ ജി ലല്ലെ?
ആ യു കെ ജി അപ്പോ നമ്മളെ പോലെ തന്നെ ലെ
ആഹ്
വല്യാന്ആറാം ക്ലാസ്സിലും മറ്റോൾ നാലാം ക്ലാസ്സിലും അ അത് കഴി
ആഹ അത് ശരി
ഞങ്ങളങ്ങനെ കടക്കാൻ പോ നിക്കാണ് ഞ് ഞാന് ഓലോന്ന് ഒറങ്ങി അയ്ന്ശേഷം ഞാന് മെല്ലെ നീച്ചു പോയി ഭക്ഷണം കഴിച്ചു വന്ന് പിന്നെ കിടക്കും.
ഞാനെ ഇവരോ ഞാന് ഇത് ഇവിടെ കിടക്കാണ് ഏ അപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഞാനൊരു ടാസ്ക് ചെയ്യാണ് ആരും ശബ്ദം ഉണ്ടാക്കരുത് ഉണ്ടാക്കരത് പറഞ്ഞ്ട്ട് ഓര് രണ് എല്ലാരും ചെവി മിണ്ടാതിരുന്ന് ചെവി ഓർത്ത് കിടക്കാണ്.
ഫോൺ ളി കഴിഞ്ഞാൽ ഫോണ്തര്ണ്ട് പറഞ്ഞിട്ട്, ചോറഴിക്കുമ്പോൾ ഫോണ് തര്ണ്ട് പറഞ്ഞു
ആഹ് അത് ശരി
അപ്പോ ഓർക്ക് ഇന്ന് വേഗം ചോറിട്ടണം അത് പറഞ്ഞീനാലേ
ചോറ് വാരികെടുക്കൽ
ആ ആ സ്കൂളിൽ പോകുമ്പോ മാത്ര ഇവൽ ഒറ്റക്ക് കഴക്കോള്ളൂ പിന്നെ വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോ അങ്ങനെ ഒറ്റക്കെ ഇരുന്ന് തിന്നും
ഞാന് സ്കൂള് പോകുമ്പോ അതല്ലേ ഞാന്
ആ
ഏഹ് പിന്നെ അവര് ഫോണില് ഗെയിമും കളിക്കും ഞാൻ അയിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ വാരി കൊടുക്കലാണ്.
ആ ഞാൻ
അവര ഒറ്റക്ക് കഴിക്കാനിരുന്നാലേ സ്കൂൾ സ്കൂൾ പോണ സമയമൊക്കെ തെറ്റും
ആ അതാണ്
ഉച്ചക്ക് പിന്നെ അവര് സ്കൂളെന്ന് കഴിക്കും
ആ എന്താ സ്കൂളില്ലാത്ത അന്നൊക്കെ സ്കൂളില്ലാത്തന്നൊക്കെ വാരികൊടുക്ക തന്നെയല്ലേ
ഇല്ല സ്കൂളില്ലാത്ത അന്ന് അവര് എപ്പ കഴിച്ചാലും വേണ്ടില്ലാച്ചിട്ട് അവര് അവിടെ വിളമ്പി കൊടു
ഏഹ്... ! ആ അങ്ങനെയ്യെലാ ഞാൻ എന്നും വാരികൊടുക്കന്നെ ചെയ്യാ
ഓൽക്ക് പതുക്കെ ഇരുന്ന്- കഴിക്കാലോ ഇപ്പം സമയം ഉണ്ടല്ലോ. ഏ ആ വാരി കൊടുക്കാറൊക്കെ ഉണ്ട്ട്ടോ പിന്നെ ജ്ജ് ചിലപ്പോ കഴിച്ചോ
ആ
പുളിയാ റിനിട്ടേ.
ഇബല് എന്താ വച്ചാല്, ഇബല്ക്ക് ഒരു കൂട്ടാനും പറ്റൂല ഒറ്റക്ക് എന്താ.. ! ഒറ്റക്ക് തിന്നാണെങ്കിൽ ഒന്നും കൂ- കിട്ടൂല അപ്പൊവാരി കൊടുക്കാമ്പോക്കങ്ങനെ മെല്ലെ അറിയാതെ ഇങ്ങനെ അതിന്റെള്ളികൂടെ ജ് എങ്ങനെ വിടോ
ആഹാ അങ്ങനെ അറിയാതെ പോണതാണ്ല്ലേ.
ആഹാ അറിയാതെ പോന്നതാണ്. അറിഞ്ഞും കൊണ്ട് ഓല്- തിന്നാണെങ്കി ഓല് ഒറ്റക്ക് വന്നാണെ ഒക്കെ പെറുക്കി ഇടും ഒന്നും പറ്റൂല്ല
അത് ചെറിയ കുട്ടികളാവുമ്പഴേ ഞാനേ
രണ്ടാളെ രണ്ടാളെയും കൊണ്ടും മുറ്റത്ത് മുറ്റത്തെവിടെലുമൊക്കെ പോയി ഇങ്ങനെയിരിക്കും എന്നിട്ടേ ഓരോന്നുപറയും അതിന്റെ ഇടെകൂടെ അറിയാതെ, അങ്ങനെ കൊടുക്കലാണൊക്കെ.
ആ
അതേപോലെ ഇപ്പോളും ഫോണിൽ അങ്ങനെ ലയിച്ചിരിക്കും പോലും. നിങ്ങളെതോന്ന് ഒന്ന്
ആ ഹാ ഹ അങ്ങനെ എന്തേലും കൊടുക്കുകയാണെങ്കിൽ ഓലെ വയറ് നിറയുന്നെ ഓൽക്ക് അറിയില്ലേ
ആഹാ വയറ് നിറയുന്ന പോലും- അറിയില്ല അങ്ങനെ തിന്നും, തിന്നയാണെങ്കി അങ്ങനെ തിന്നും. അല്ലെങ്കിൽ അങ്ങനെയാണ് ഓല് ഫോണിലല്ലേ ഫുള്ള് ശ്രദ്ധ
ആഹാ അതാണേ ഇതെങ്ങനെ- പോണെ എന്താ കൂട്ടാന്, ഏതാന്നൊന്നും ഇല്ലല്ലോ!
ഇല്ലല്ല ഹസ്ബൻഡ് വന്നോ?
ഇല്ലേ ഓല്
ആ ഒമ്പതരയൊക്കെ ആവുല്ലേ
ആ
അപ്പഴക്കിനും മക്കള് ഉറങ്ങില്ലേ? മക്കള് ഉറങ്ങില്ലേ?
ആ ഓലിത് അപ്പൊ കിടന്നൊങ്ങി ഇപ്പ ഒറങ്ങും ഓല് ഒന്ന് കെടന്ന് അഞ്ചുമിനിറ്റായ മയി അപ്പൊക്കൊറങ്ങും
ആഹാ.. !
എങ്ങനെ നിങ്ങള് ഇങ്ങട്, നാലാളുമ്പാട് എങ്ങനെയാ കിടക്കുക?
രണ്ട് അട്ടിലുണ്ട് രണ്ട് ക
ആഹാ ആഹാ... ! രണ്ട് കട്ടില് കൂട്ടിട്ട്ക്ക്ക്കാലെ.
രണ്ടും കൂട്ടണ്ട ഒന്നുവലുതും ഒന്നു ചെറിയ കട്ടിലുമാണ്
ആ
ആഹാ അതെ അതെ.. !
ഞങ്ങള് താഴെ ബെഡ്ഇട്ടിട്ട് ഞങ്ങള് കിടക്കും കുട് കുട്ടികളേ മേലെ മേലെ പടിമിക്കെടത്തും
ആം ആം ആ അയ്സെരി ഞങ്ങളൊക്കെ പഴേ വീട്ടി ഇതുപോലെ ചെറി ചെിയ റൂം ആയിരുന്നു പ പഴയ വീട്ട് ലെ
ആഹ
ഹലോ എെററോ
ഹേ
അന്നത്തെ ഒരു അവസ്ഥ എല്ലാർക്കുംപാടെ അയ്ന്റെ ഉള്ളിൽ കേപ്പ്ണ്ടായ്രന്നില്ലഅടക്കൻ
ആഹ ആഹ
അപ്പൊ ഇയ്യ് പറഞ്ഞ പോലെ നെലത്തും മോളിലും ആയിട്ട് അങ്ങനെ കടനീനെ
രണ്ട്കുട്ടികളന്നെല്ലേ ഉള്ളൂ.
വലിയവര് രണ്ടാളില്ലേ
ആഹ് വേറെ രണ്ടാള് ഉണ്ടാ അപ്പ എന്റെ പോലത്തന്നെല്ലേ.
അ കുട്ടിനെമറക്ക പറഞ്ഞ്പറഞ്ഞു -
ഞാനേ ആ ട്വിൻസിന്റെ കാര്യം ഒരുപോലെ വിചാരിച്ച വേറെ ഇണ്ട് രണ്ട്പോലെ
ന്റെ കാര്യംന്നല്ല നമ്മളെല്ലാം ഒന്നാണ് പറഞ്ഞില്ലേ?
ആ മൂന്ന് മൂന്ന് പെണ്ണും അല്ല ആണുങ്ങ ആണുങ്ങളണല്ലേ
ആ
ഉ പെണ്ണില്ലല്ലോ? ഹി ഹേ ഹേ
ഇല്ലല്ല
ആ ആലെണ്
അണക്ക് ഒരു ആൺകുട്ടിലേ ആഹ അതിൽ മാത്രേ ഉള്ളൂ മാറ്റം
ആണാണ എന്റെ ആഹ ഹ ആഹ്
അയ് ശരി ഹേ ഹേ എന്നിട്ട് എവിടെ ഉമ്മ എല്ലാരും കഴിചോ ഭക്ഷണം
ഉമ്മ കഴിക്കുണ്ടായിരുന്നു ഞാന് ഇപ്പ മേലെ കക്കല്ലേ ഞങ്ങള് ഞങ്ങളെ വല്യമ്മ മറക്കുന്നു തറവാട്ടന്ന് അപ്പ ഞങ്ങള റൂം
ആഹ
താഴെയിരുന്നു അപ്പൊ ഇപ്പൊ ഞങ്ങൾ മേലക്ക് മാറിക്ണാഅപ്പോ ഞങ്ങിങ്ങനെ മേലെ ക്ക് പോന്നു ഇമ്മടെ ചേർന്നിരിക്ട
മോള് റൂമത്ത്
ഇന്മാന്റെയും അമ്മോസക്കാക്കന്റെ കയ്ഞ്ഞു ഇവിടത്തെ രണ്ട് റൂം താഴേത്ത രണ്ട്റൂമും
ആഹ അത് ശരി അപ്പൊ വയസ്സായോണ്ട് കേയറാൻ വയിക്കണ്ടാവില്ലല്ലോ മേലക്ക്.
ആഹ ഇവിടെ ബുദ്ധിമുട്ടല്ലേ സ്റ്റെപ്പ ഇങ്ങനെ എറങ്ങി കേയറുമ്പോ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ തഴഞ്ഞ
ആഹ ശരി ആഹ എന്നാ ഒക്കെട്ടോ
ആഹ ശരി
എല്ലാ ആഹ ആയിക്കോട്ടെ പത്ത് മിനിറ്റാണ് കണക്ക് എന്തൊകോൾ കട്ടാവാത്തെ